ആ കേൾക്കാവോ? ആഹ് പരിപാടിയൊക്കെ കഴിഞ്ഞോ?
ഓ കഴിഞ്ഞ്. കൊണ്ടേ ഇരിക്കുന്ന്
ഹ് ഹ് ഹ് ഞങ്ങക്ക്പ്പൊ രണ്ടുന്ന് സായിട്ട് മഴയായിര്ന്ന്. ഇന്നിപ്പോ ചെറിയൊരു തെളിച്ചണ്ട് അതോണ്ട് ആ അതുകൊണ്ട് ഇന്നിപ്പെ അലക്ക ആ ഹ്
ഇവടെ അലക്കലൊക്കെ കഴിഞ്ഞു മുറ്റത്തിട്ട്ണ് ഹ്
ആ അത് കൊറച്ച് ഓൾറെഡി രണ്ടു ദിവസത്തേത് വി മുറ്റത്ത് വിരിച്ചിട്ടേക്കുവാ. ഇനിയിപ്പോ ബാക്കി അലകണോല്ലോ
ആ ആ
അതിനെ അലക്കാന് ഇട്ടേകുവാ. അങ്ങനെ വെയിറ്റ് യ്തിട്ടിരിക്കുന്നു വെയില് പോവോ ഇല്ലയോന്ന് അറിയാ വേണ്ടി മുറ്റത്തെ കൂടി എറങ്ങി നടക
എവടെ വെറ്റിങ്ങവടെ ങ്ങനെ ഇരിക്കാണ്. ഹ്
നിങ്ങടെ അവിടെ എന്താ ഫ്രൂട്ട്സ് ഒക്കെ എന്തെലും ഉണ്ടോ ഇപ്പം? മഴക്കാലം റമ്പൂട്ടാനൊക്കെ ണ്ടോ? ആ ഞാനിങ്ങനെ തുണി ഒണങ്ങുന്നു മിറ്റത്ത് റബൂട്ടാ നീന്ന് ഒരു റംബൂട്ടാ പറിക്കുന്നു കഴിക്കുന്നു ഇത കെതന്നെ പരിപാടി ഹ് ഹ് ഹ് രണ്ടു നടക്കൂലോ പിന്നെ കൊറച്ച് മിറ്റത്തെകോടെം നടക്കുന്നു അപ്പൊ ഒരു എക്സ ചെറിയൊരു വ്യായാമു ആയി
ആ ഹ
എല്ലാ കൂടി ഒരുമിച്ച് ന്നുള്ള രീതീല്.
അതെലെ
ത്തിറങ്ങാനേ പാടില്ലാര്ന്നു അതുപോലെ മഴയായിരുന്നു മ് പിന്നെന്നാ വേൾഡപ്പ് കാണ് ണ്ടോ?
വേൾഡ് കപ്പ് മക്കള് കാണും ഹ്
മക്കട കൂടി ഇരുന്ന് കാണാറ്ണ്ടോ?
ഏയ് ഓല് വേറെ വീട്ട്ക്ക് പോകും കാണാന് ഒരുമി ഓ ല്ലാരും ചെങ്ങായിമാരെല്ലാരുടി ഒരുമിച്ച് കാ ല്ല രസല്ലേറ്ണ്ണാണ്ടെ അതാണ്.
ഉം പഷെ ഈ ഒറക്കം വയങ്കര പ്രശ്
അതാണ് ഫോണില് അലാറം വെച്ച് കെട
ഉം അന്ന്ട്ട് വയങ്കര എളുപ്പത്തില് എഴുന്നേക്കും ചെയ്യും. സ്കൂളി പോവാനാണെങ്കിലോ നോമ്പുടി നാണെങ്കിലോ ഈവൻ നിസ്കരിക്കനാണീ പോലും എയ്ന്നേക്കൂല. ഈ കഴിഞ്ഞ ദിവസൊക്കെ മൂന്നര ആയിപ്പൊ ഴുന്നേറ്റേക്കുവ അപ്പൊ ഞാൻ വിടെ പറഞ്ഞു.
മ്
പിള്ളേര്ണീറ്റു ഇല്ലെങ്കി ഞാൻ എഴുന്നേറ്റ് ഓഫ് യ്യണം. അമ്മ ഹ് എന്നെ ഇത് ഇത് ഒറ്റ വെല്ലിന് ഞാന് അറിയുന്നെയ്യ് മുമ്പ് അനിയനും ഹസ്ബന്റു ആണ് അപ്പൊ അവര് രണ്ടും എണീറ്റു പോയിരുന്ന് മൂന്നര ആയപ്പോ കറക് ട്ട് ആയിട്ട് ടി വി ഓൺ ചെയ്ത് വെച്ചിര്ന്ന് കളികാണാ അപ്പ ഞാ പറഞ്ഞു ഒരു കാര്യം ചെയ് നളെ മുതല് സഹജുസ്കരിച്ചോ ഞാൻ അലാറം വെച്ചരാന്ന് പറഞ്ഞു അപ്പൊ ചിരിക്കുവാ. അല്ല എന്ത് ഉത്തരവാദിത്ത കളികാണാൻ എൻ ആ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിപ്പോ ഇന്ന എങ്ങാണ്ട് ഇണ്ടന്ന് തോന്ന്ണു രണ്ട് മണി യ്ക് ഒന്നരയ്ക് എങ്ങാണ്ട് എന്നെ വിളിക്കും പഷെ എനിക്കിപ്പം
ഈ ഒരു മണിക്കില്ലതന്നെ രാത്രി കെടക്കലെന്നെല്ല ഉറക്ക ച് വ്ടങ്ങനെ ഇരിക്കും ഒറങ്ങിപോയ എണീക്കൂലർന്നാണ്ട്.
ആ ഇത് പിന്നെ പിന്നീ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളി വരുന്നുണ്ടല്ലോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞൊക്കെ കളിയിണ്ട്. ചെറിയ ടീമന്റ് ക്യാണെങ്കിലും ഇന്ന്പെ ഏതോ നല്ല ടീമിന്റെ കണ്ടിട്ട് തോന്നു ഇന്നലെ വൈകിട്ട് പത്തരയ്ക് നേ കണ്ട് പന്ത്രണ്ട് മണി ആയ പിയാ
ആഹ
ഉ ഇനി ഞന്നും ഇങ്ങനെ തന്നെ ഇതുങ്ങൾ പിന്നെ. വീട്ടിലിരിക്കുന്നൊണ്ട് ഇപ്പ വറക്കൊന്നുമ ഇല്ല അപ്പൊ അതുകൊണ്ട് വീട്ടിലിരിക്കുന്നൊണ്ട്. പാകലൊക്കെ കിട്ട ക സമയത്തക്കെ കിടന്നറങ്ങും. പിന്നെ മഴ ഴണല്ലോ മെയിൻ ആയിട്ട് ഉം കുറചെ കൊറചെ നേരം കിടന്ന് ഉറങ്ങും. അപ്പൊ ഞാൻ പോയി ശല്യം ചെയ്യും. അതൊക്കെ തന്നെ പരിപാടി. ഉം കഴിഞ്ഞു എന്റെ മോൻ ചെറുതാ. ഏഴ് വയസ്സുള്ളു
ഏഴ് വയസ്സാളളു
ഉം രണ്ടില് അപ്പൊ ഈ ഞായറാഴ്ച പോർച്ചുഗലിന്റെ കളി ഉണ്ടായിരുന്നല്ലോ അപ്പൊ തലേ ദിവസം ആ ആള് പറഞ്ഞു വിടന്നു ആഹ പോർച്ചലിന്റെ ആളാണ് അഞ്ച ആ ആ റോൺ. ആയാളുടെടെ ഒ ഇതില് മി അവന് പിന്നെ ഇപ്പൊ അങ്ങനെയൊന്നും അറിയൊന്നുംല്ല. പിന്നെ അവൻ ഇ
മെസ്സി ഒരാളും റൊണാൾഡോ.
ആഹ് ഇവിടെ ഇ ഇവിടെ വാപ്പി ഇതാണ് ശരിക്കും ബ്രസീൽ ഫാനാണ്. പക്ഷെ റൊണാൾഡോനെ ഭയങ്കര ഇഷ്ട. അതുകൊണ്ട് പോർച്ചുഗലിനെ ഓക്കെ ശരിക്കും ബ്രസീലാണ്. ആ പിന്നെ കൊച്ചിന് ഇപ്പം മാമ ഇതാണ് പോർച്ചുഗലാണ്. അപ്പൊ അതുകൊണ്ട് മോനും പൂർച്ചല്ല്. റൊണാൾഡോ ആണ് പക്ഷെ ഡ്രസ്സ ഒക്കെ മെസ്സിടിയ ജേഴ്സി മേ മെസിഡ ആയി അപ്പ പറയാ അന്ന പിന്നെ മെസീയുടെ കളി കാണാ എന്നിട്ട് അവൻ ഞങ്ങ അന്ന് ഹസ്ബൻഡന്റെ വീട്ടിൽ പോയക്കെ വരുന്നു. അപ്പൊ അവിടെ അവിടെ ചെന്ന കഴുമ്പോ ഇവൻ ചേട്ടന്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഇവന് എന്നെ ചെയ്തന്ന് വെച്ച കഴിഞ്ഞൽ ഏ അന്ന് അവിടെ നിക്കൂന്ന് പറഞ്ഞാണ് പോയത്. അപ്പോഴാണ് നാളെ കളിയുള്ള വിവരം അറിയണേ ഇ രാവിലെ കളി ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പൊ കളി കാണാൻ വരുന്നുണ്ടോന്ന് ച പക്ഷെനി ഇപ്പ അന്നാ ഞാൻ തിരിച്ച് വീടിലോട്ട് വരുവാ എനിക്ക് കളി കാണണം എന്ന് പറഞ്ഞു. ഹോ അഞ്ച് മണിക്ക കളി അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അവനെ വിളിക്ക ണ്ട അവെ വേണെങ്കിൽ ഹാഫ് ടൈം ഒക്കെ ആവുമ്പോ വിളിച്ച അത്തരം രാവിലെ നേരെ ടിവിയുടെ ഫ്രണ്ടിലേക്ക്. ഇരുത്തണ്ടന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ ഇക്ക പോയി വിളിച്ച കഴിഞ്ഞിട്ട് ത്തേനും ആഹ് ഞാൻ കളി കാണണ്ടന്ന് പറഞ്ഞഞ് എഴുന്നേറ്റ് വന്ന ഇരുന്ന്. പുതപ്പൊക്കെ പുതച്ച് പൊതിച്ച് കളിണ്ടു ഞങ്ങളടെ അവിടെ ഇച്ചിരി തണുപ്പുണ്ട്. തണുപ്പുള്ളള്ള സ്ഥലം അപ്പൊ ആൾ അവിടെ ഇരുന്നു കളികണ്ടു. അന്നാണെങ്കി ഏ ഗോളും അടിച്ചില്ല ഒുനും സംഭവിച്ചുല്ല അവനെ കാണാന ഒരി ഇത്ണ്ടായിരുന്നില്ല ഉം അങ്ങനെയൊക്കെ
ആണല്ലേ ഇവിടെ അങ്ങനെന്നെല ഞാനും മോനായിട്ട് എപ്പഴും പ്രശ്ന
ഉം
നേരം വൈകി മദ്രസ് ആറ് മണിക്ക് തുടങ്ങേ
ഉം ഇവിടെ പിന്നെ രാവിലെ ഇല്ല.
ആഹ ആഹ അതെല്ലേ
ചെറുത അല്ലേ പിന്നെ ശനാഴ്ച ഞായറാഴ്ച ഞങ്ങില് മദ്രസ അങ്ങ് ലീവ് ആക്കിയൊക്ക വരുന്നു. അഞ്ച് വെള്ളിയാഴ്ച ആ മുഹറത്തിന്റെ അവധി ഉണ്ടായിരുന്നല്ലോ? അപ്പൊ ഞാൻ അന്നേരം ലീവ് കിട്ടുമ്പോഴാലോ അങ്ങോട്ട് ഞാനിവിടെ എന്റെ വീട്ടിലാ നിക്കുന്നേ ഉം അപ്പൊ അന്നേരം ഏഹ് അവടെ ഇക്ക പോയിട്ടു വ്യായാഴ്ച സ്കൂൾ കഴിഞ്ഞപ്പതന്നെ പോയി
ആ
മഴ അങ്ങോട്ട് മഴ ഉണ്ടോ മഴ ചാറുംന്ന് തോന്നുണു എന്തൊരു കഷ്ടാണ് തുണി എടുക്കാ പടിഞ്ഞാറ് ഭാഗത്ത് കാർമേഘം വന്ന് കഴിഞ്ഞഴിഞ്ഞാൽ മഴ പെയ്യും തെ ഇവിടെ ഇങ്ങനെ വന്റ് എന്തൊരു പാടാണോ മതി ഉം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലന്നെ ഇവിടെ എവിടേലും മഴ പെയ്ത് കഴിഞ്ഞഴിഞ്ഞാൽ നമു
അതലെ അങ്ങനത്തെ ഏരിയ ആയിരിക്കുംല്ലേ മല യോര മേഖലേ
ആ മലയോര മേഖലയാണ്. അപ്പൊ അന്നേരം മഴ കൂടുതലാണ് നമുക്ക് ഇവിടെ പൊതുവെ ഉം
ഓൻ തണുപ്പില്ല ഏരിയ പറഞ്ഞപ്പോ ഇന്ക് തോന്നി മലയോര മേഖലയാ തോന്നുന്നുന്ന്
എന്നാ പിന്നെ ത ഇവിടെ അങ്ങനെ തണപ്പില്ല. അപ്പ അവടെ വീട്ടിലാ തണപ്പ് പക്ഷെ ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറി മൊത്തത്തില്
ഓ നല്ല മാറ്റണ്ട്.
അവിടെ ഒന്നും നേരത്തെ ഫാൻ വേണ്ടായിരുന്നു. ഇവരുടെ അവരുടെയൊക്കെ ചെറുപ്പത്തിലെ ഫാനേ ഇല്ലായിരുന്നുന്ന് പറയും പക്ഷെ ഇ വീടുകളില് ഫാൻ വേണം.
ഓ വേണം
ആ
വേനലൊക്കെ ആവുമ്പോ നല്ല ചൂടാണല്ലോ
പക്ഷെ നമുക്ക് നാട്ടീന്ന് ചെല്ലുന്നോർക്ക് നല്ല സുഖ. കാലാവസ്ഥ വെച്ചിട്ട് നോക്കി കഴിഞ്ഞിയുമ്പം അങ്ങനെ പ്രശ്ന ഉണ്ടാവില്ല.
ആ ആ ആ ഇവിടെക്കെ എന്താ നല്ല ചൂ
നമുക്ക് ഇവിടെ ഭയങ്കര ചു ചൂടാ എന്റെ വീട്ടില് നല്ല ചൂടാ അന്ന് വെച്ച കഴിഞ്ഞാ വേനല് ചു നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് പറ്റില്ല സഹിക്കാൻ പറ്റില്ലന്ന് പറഞ്ഞഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി മുങ്ങി കിടക്കാനൊക്കെ നമുക്ക് തോന്നും ഈ ആ സമയത്തൊക്കെ ഇല്ല ചൂട്റങ്ങും പിന്നെ ഞങ്ങള് വ് ടെ കല്യാണങ്ങൾക്കൊക്കെ എവിടെലും പോയിട്ട് വന്നഴിഞഴിഞ്ഞാ ഭയങ്കര എടങ്ങേറാ കാരണം കല്യാണത്തിന് ആൾക്കാരുടെ തെരക്കും കൂടുതലാ അങ്ങനക്കെണല്ലോ ഉം ഞാൻ വേനൽ കാലത്ത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ചൂട് കാരണം ഓ മൊത്തം കാലാവസ്ഥ മാറി രാത്രി ഒറങ്ങണ ഞാനിങ്ങനെ പറയും ഉടു പ്പൊക്കെ ഊരിട്ടിട്ട് കെടന്നുറങ്ങാൻ പറ്റാണെങ്കി അത്ര ന
ഒരുപാട് വെട്ടം മേലെയ്കും എണീറ്റാണ്ട് രാത്രി
ഉം ഒരു രക്ഷയില്ല. ഉം പിന്നെ ഇപ്പ സുഖണ്ട് പക്ഷെ ഇപ്പ ഉള്ള പ്രശ്നം കൊതുക.
ഓ ഇങ്ങക്ക് അവിടെ നല്ല കൊതുക്ണ്ടാവൂലേ. എന്തെങ്കി പനി എന്തെങ്കിലുംണ്ടോ?
ഇല്ല ഞങ്ങക്ക് ഇതുവരെ വന്നില്ല പിന്നെ ന നമ്മള് ഞാൻ പ്രഗ്നന്റാ അപ്പൊ അന്നേരം വീട്ടിലുള്ളോരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിക്കും നമുക്കിങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഴിഞ്ഞാ എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയില് ആ ഇത് വന്നതാ ഡെങ്കിപ്പനി വന്നതാ ഒരു രണ്ടു മാസക്കെ ആയി കഴിഞ്ഞി.
ഹാവു
അത് ആ സമയത്ത് ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ. ഏഹ് വീട്ടിലെല്ലാം അയൽവക്കത്തും അങ്ങനെയൊക്കെയ പക്ഷെ അത് കൊറച്ച് കൂടി പോയി. പിന്നെ പടച്ചോ കാത്തു ഒന്നും സംഭവിച്ചില്ല. പന്ത്രണ്ടായിരം ആയായിരുന്നു കൗണ്ട്.
ആണോ
കൗണ്ട് കുറഞ്ഞു പോയി ഒമ്പത് യൂണിറ്റ് ബ്ലഡ് കറ്റേണ്ടി വന്നു. പിന്നെ. ഇത് എക്സറേ ഒന്നും എടുക്കാൻ പറ്റില്ലാലോ നമ്മള് പ്രഗ്നന്റ് ആയത് കൊണ്ട് അപ്പ ഡോക് ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കൊച്ചു പോകോ.
ന്താവും അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു.
അതെല്ലേ.
ഒന്നും പറ്റില്ല. അതുകൊണ്ട്ഇത്തവണ ഇപ്പൊ ഡെങ്കിപ്പനിയുടെക്കെ സമയാണ്. അതുകൊണ്ട് നമു
ഇപ്പ എവിടെക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കണ്ട് ഡെങ്കിപ്പനീ
ഉം. എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ അതൊണ്ട് ഇങ്ങനെ പറയും ഇന്നാൾ എന്റെ കസിന് ഇങ്ങനെ വന്നു അപ്പൊ അന്നേരം ഇവിടുന്ന്. അവര് പോ വീട്ടിൽന്നുള്ളൊരു പോന്നക്കരിയാംപറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോവല്ലേ ട്ടോ എനിക്ക് പറ്റില്ല. ഇനി ഇനി എനിക്ക് എന്തെങ്കിലും വന്ന കഴിഞ്ഞാൽ എന്നെ കൊണ്ട്. സാധിക്കൂലന്ന് പറഞ്ഞു കാരണം. അത്രയും പ്രശ്നായി പോയി അന്ന് ഈ പിന്നെ അന്നൊക്കെ തുടക്ക ആയത് കൊണ്ട് നമുക്ക്. ആദ്യത്തെ മാ സങ്ങൾ ആയത്. കൊണ്ട് നമുക്ക് ചിലപ്പം എന്താണോ പടച്ചോന്റെ ഒരു ഇത് കൊണ്ടാണോ. എന്നാണോ ഒന്നും ഇല്ലേ, ഇട ങ്ങേറുകൾ വന്നില്ല.
ആഹ ആഹ
പ്രങ്ങളൊന്നും വന്നില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു എട്ട് മാസം സമയംപ്പം. ആയപ്പം അപ്പം ആഹ് ഒമ്പത് മാസം ഇപ്പൊ തുടങ്ങും. ആ. രീതിയിലാ അന്നേ ആ നോർമൽ. ആ യിരുന്നു അതാ ഞാനീ സംസാരിക്കുമ്പം ഒരു അണപ്പ് വരുന്നില്ലേ? ഏഹ് ആഹ അത് പിന്നെ നടക്കും കൂടെൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി. കൂടെ അണക്കൂലോ, ഹെ, അന്നെ ടെ ഇനിയിപ്പോഎന്തേലും അസുഖം, വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. നമുക്ക് സാധിക്കാതെ വരും പിന്നെ അന്നത്തെ പ്രായംല്ല. അന്നത്തെ ഒരു ആരോഗ്യവും ഇല്ല വർഷങ്ങൾ, കഴിയുംതോറും ആരോഗ്യവും മാറൂലോ
എന്നാ ശരിട്ടാ.
എന്നാ ശരിയെന്നാ നടക്കട്ടെ പിന്നെ വിളിക്കാം. ഒ